ഇവിടെ ഇണ്ട് കാറ്റാണ് കാറ്റുംമഴിയാണ്
ആഹ് ഇബടെ താ നല്ല മഴാണ് ഏഹ് വല്ല രാത്രി ആറ് മണി ആയ പോലെണ്ട് പാവം കുട്ട്യ
ഉം അതെ.
കുട്ടോ ഏഹ് പക്ഷെ മക്കളമ്മുടെ അടുതുണ്ണ്ടെണ്ടെങ്കി നമ്മ്ക്കൊരു യാണ് അവര് സ്കൂളിൽ പോയി മഴേ പെയുമ്പ എന്താണാവോ എന്താണാവോട്ടറഞ്ഞിട്ട് നമുക്കേ ടെൻഷനാ ഉം അങ്ങനെ ഉച്ചക്ക്ള്ളതൊക്കെ ആയോ?
ആഹ് ഒക്കെ ആയി. കുളിക്കാണ്ട് ബാക്കി പണികളൊക്കെ ഇങ്ങനെ കഴിയ്ണ്
ആഹ് ന്നെ കാഴ്ത്തില് കേറിയ റസ്റ്റ്ട്ക്ക കൊറച്ച് നേരം ല്ലെ ഉം ഒറങ്ങോ
ഉ ചെലേ ടൈമിൽ നമ്മള് നേരം വൈകി കെട്ക്കാണ്ന്ന്ണ്ടെങ്കിലൊക്കെ, ടൈമാവുമ്പ തന്നെ ഒർക്കം വെരും ഉച്ചെക്കായാല് എല്ലാ ഞമ്മള് സാധാരണ നമ്മൾ ന്നേരത്തെകട്ന്ന് നേരത്തെ ആ ടൈമിലൊക്കെ നിക്കാണെങ്കിൽ ഉച്ചക്കങ്ങനെ ഉറക്ക വെര്ലാ.
ആഹ് ആഹ് അയ്ശരി.
കെട്ന്നാലൊക്കെ അമ്മക്ക് ഉച്ചായാലേ ഔടായാലും ഒരാെർ ക്ക ങ്ങട്ട് വന്നാല് അതേപോലെന്തെലും പരിപാടിക്കൊക്കെപോ പോയാലോക്കെ കല്യാണ പരിപാടിക്കൊക്കെ പോയാലൊക്കെ. ഒർക്കൊഴിച്ചാലൊക്കെ ഹള്ളാ പിറ്റേ ദിവസ ആ ഒർക്കട്ട്കഴിഞ്ഞാലൊള്ളു നമ്മക്ക്.
ആവൂ ശെരിയാണ് നമ്മളെ എവിടക്ക് യാ ത്രേ എന്തെങ്കിലൊക്കെ പോയി നോക്ക്യോക്കാ വന്നഴിഞ്ഞ വീട്ട്ത്തെ പണിണ്ടാവും കടക്കാൻ പറ്റില്ല. കുട്ടിയാളെ കാര്യം നോക്കണം ഒക്കപാടങ്ങട് എന്ത്പോലാവും എനിക്കി കട ക്കണങ്കി രാവിലെ കട്ക്കണം ഒരു പത്ത് പൈനൊന്ന് മണിയാകുമ്പൊ കുട്ടിഒർങ്ങുമ്പളപറ്റൊള്ളൂ ഉച്ചകഴിഞ്ഞ അവളൊർങ്ങുബൊകെ ക്കടക്കാന് പറ്റില്ല അ മൂത്ത കുട്ടി വരും ഉം- ഉം അങ്ങനൊക്കെ ആയിട്ട് എവെടെ കടക്കാന് നേരം നമ്മള ഇങ്ങനെ ഒടി ഒട്ടി കൊണ്ടിരിക്കനെ വണ്ടി. ഏഹ് അങ്ങനെയൊക്കെആയിട്ട് അത്ങ്ങൊണ്ട് ഇപ്പൊ പൊറത്തേക്കൊന്നും പോവാനും പറ്റണ്ടാവില്ലല്ലെ മഴകരണം,
ഇല്ലേയ് പൊർത്ത്ക്കൊന്നും പോക്കില്ല.
അതെലേ
ഞങ്ങള് കുറച്ച് സ് സ്ഥലങ്ങള്ണ്ട് അടെ തേങ്ങൊക്കെണ്ട്ർഞ്ഞ്ന്നു കാക്കു അപ്പൊ അവ്ട്ക്കൊന്നും പോയ്റ്റില്ല നീ പന്നി ഇയ്പർഞ്ഞൊരു സാധനണ്ടല്ലൊ തേങ്ങൊക്കെതാക്ക്ണത് അത് വന്നാലൊക്കെ ആകെ പൊളിച്ചു കൊണ്ടൊയി ഇതവും അതൊക്കെ ചെല്‌പ്പൊ കൊണ്ടെയ്റ്റ്ണ്ടാവും ഒരാഴ്ച്ചായിപ്പൊങ്ങട്ട
ആഹ് അത് പിന്നെ പറയണ്ട പന്നികള് പിന്നെ തേങ്ങ പൊതിക്ക്‌യും ഒക്കെ ചെയ്യും ചെലപ്പോ കൊണ്ടുപോയി ചപ്പാടെ പൊതിച്ച്ടെരിക്കുലെ അതില്
തെ അതെ
പാവങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടാതും കൊണ്ട് ഇരിക് എന്താ ചെയ്യാ ഉം അങ്ങ തിരുമ്പല് കഴിഞ്ഞോ
ആഹ്
അതെ ആഹ് ഞാനെന്താ രാവിലെ തിരമ്പലണ്ട് തീർക്കു ഉം
ആഹ് വാഷ്മെഷീനൊക്കെണ്ടാവുമ്പൊ എളുപ്പല്ലെ തിരുമ്പാനൊക്കെ
ആഹ് തിരു തിരുമ്പലൊക്കെ കഴിഞ്ഞു ഇഞ്ഞിപ്പൊ ഒണങ്ങണകാര്യംമാത്രേുള്ളൂ റിസ്ക്ക് ഇന്നിപ്പോ ഈ ആഴ്ച്ച മൊത്തം മഴയന്നെയ്രിക്കും ഒരു വെയില് കിട്ടിയ സുഖയ്ര്ന്നുവലെ വെയില് കിട്ടി പറഞ്ഞ ഒഹ് പ്പെന്നാ വെയ്ലത്ത്കൊണ്ട് ഇട
ഇവിടയ്ന് മെഷീല്ട്ട് ഒണക്കിയാല് ഷീറ്റ് ഒക്കെട്ട്കുണു അപ്പതായ്ല്ലാണ്ട് ട്ടാലൊക്ക അങ്ങനണ്ട് ഒണങ്ങി കിട്ടും
ആഹ് പിന്നൊന്ന് കാറ്റ് കൊണ്ട മതിയല്ലോലെ ഏഹ് അപ്പൊ പിന്നെ കൊഴപ്പൂല്ല ആഹ് ഞാൻ ഫേന്റെ ചോട്ട് തന്നെ റോമലങ്ങനെ തലങ്ങു വെലങ്ങും വച്ചിട്ടുണ്ട് ഏഹ് ആദ്യത്തെ നമ്മളെ പണ്ടതെ സൊ കൊറെ അയ്ക്കോല് കെട്ട ഇത്പ്പോ കെട്ടാനും വല്ല്യഒന്നും പറ്റൂല്യ എനെന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വിടും കുട്ട്യാൾ ഒറ്ങ്ങി കിട്ടാനല്ലേ പാട് ഉഹ് ഉം പിന്നെ കഴിക്കാനായ്യോ എപ്പളാ കഴിക്ക ഫുഡൊക്കെ?
ഫുഡ്‌ക്കെ അങ്ങനൊന്നുല്ല്യ വെശ് ചെല സമയത്തങ്ങനെ കഴിക്കും ചെലപ്പം ചായക്കെകുടി കഴിഞ്ഞ് എന്തെലൊക്കെ വെ വെശ്ക്കണ്ടെങ്കി എന്തെലൊക്കെ ണ്ടെങ്കി എടുത്ത് തിന്നും
അതെലെ ആഹ് ഞാനതുപോലെ രാവിലെന്തേ പലഹാരം കഴിച് കയ്ഞ്ഞ പിന്നെ തിരുമ്പല് അതെല്ലാം കഴ്ഞ്ഞയ്ഞ്ഞൊരു പത്ത് വൈന്നേരം പന്ത്രണ്ട് മണിയവ്മ്പോ ചോറ്ട്ത്തഴ്ക്കും പിന്നെ കഴി ഇജപ്പൊ രണ്ടോ രണ്ടരെക്കെ ആകുമ്പളൊ കഴിക്കുള്ളൂ ഏഹ് ഞാ ദെ വെശ്ന്ന പ്പംകഴിക്കും വെശ്ന്ന്ട്ട് പിന്നെ രാത്രി വരെ ഇരിക്കണ്ടേ ഏഹ് പ്രത്യേക്ച്ച് നമ്മടെ ഈ റേഷ നരിയാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ അത് പെട്ടെന്ന്ങ്ങട് വെശ്‌ക്കുംചെയ്യും ഉം അത് നല്ലംവെന്താലയ്രീംചട്ട
രീ കൊറ്ച്ചേ കിട്ടൊള്ളൂ പക്ഷെയങ്ങള് പച്ചയ്രിയ വേടിക്കല്
അതെലേ ഉഹ് ഉഹ് ഇവ്ടെങ്ങനതന്നെയാണ് എഹ് ഇതൊക്കെ കിട്ടില്ലേ ആട്ടെക്കെ കിട്ടില്ലേ? അതല്ലേ ആട്ടപ്പൊടിയൊക്കെ കിട്ട്ല്ലേ? അതല്ലേ ആഹ്
അട്ടപ്പൊടിയൊക്കെ കിട്ടും പൂരിയൊക്കെണ്ടാക്കും കുട്ട്യാക്ക് പൂരിയൊക്കെ ഇഷ്ട്ടാണ് പിന്നെന്താ എന്തിനെകെ ആവുമ്പോ മടിയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാകാൻ ഒരുങ്ങിയേ അങ്ങനെ ഉണ്ടാക്കും അല്ലേല്
ആഹ് ആഹ് ഭൂരി ഇണ്ടാക്കണം പർണ എണ്ണിംവാണോല്ലെല്ലേ അത്യാവശ്യം
ആഹ് അത്
ഞങ്ങള് ഭൂരി ഒന്നും ഞങ്ങൾ വാങ്ങാഭൂരി പിന്നെ വാങ്ങുംഇപ്പ റെഡിമേഡ് ഇണ്ടല്ലോ ഹേ ഭൂരി ആഹ് അപ്പൊ അത് വാങ്ങൊക്കെ ചെയ്യാ അപ്പ പിന്ന അത് നല്ല നല്ല സോഫ്റ്റ് ആയി കിട്ടോ ഒക്കെ ചെയ്യൂട്ടോ വീട്ടി പോയപ്പോ അമ്മ ഒരു വട്ടം അങ്ങനെയൊക്കെ വങ്ങിക്കൊണ്ട് തോന്നും അപ്പ അങ്ങനെ ഇപ്പൊ എന്താ ചപ്പാത്തി ഇണ്ട് റെഡിമേഡ് മറ്റേ അ അന്താ ആഹ് പൊറാട്ടയുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പൊക്ക അങ്ങനെ കിട്ടണ്ട് ഏഹ് അതവടക് കല്ലിൽ അണ്ട് വെച്ച മാത്രം മതി
ആഹ്
അപ്പൊ എല്ലാരും പോയോ ഒറ്റക്കെ ഒള്ളൂപ്പൊ
ആഹ് ഒറ്റക്കെന്നെ ഒള്ളു
ആണ്ല്ലെ ആഹ് അപ്പൊ ഒറ്റയ്ക്ക് ആവുമ്പോ വേഗം വേഗം പണികളൊക്കെ ചടപടാ ചെയ്യൂല്ലേ
ആഹ് അതെ
ഉം ഞാന അതെ വേഗ വേഗം ചെയ്ത് വെക്കും ചെയ്ത് കഴിഞ്ഞ കൊറച്ചു നേരം കടന്നിലും കൊറച്ച് പെണങ്ങി ഇരിക്കയും ചെയ്യാലോ ബോഡും നോക്കീറ്റ് ഉം അങ്ങനെ ഉം ഞാൻ പിന്നെ ഫോണിൽ ഈ ഡ്രസ്സുകളൊക്കെ സെയിലെയ്യുന്നുണ്ടേ അപ്പത് ഗ്രൂപ്പും കാര്യങ്ങളെക്കെ ഇണ്ടാവുംഅപ്പത് ലക്ക ഇങ്ങനെ ഷെയറ് ചെയ്ത് ഇട്ണം അങ്ങനൊക്കെ എന്നാലല്ലേ നമ്മക്ക് വല്ല ഓർഡറും കിട്ടുള്ളു
അതന്നെ സ്റ്റാ
എന്നാ കൊറും ആഹ് സ്റ്റാറ്റസ് ഒക്കെ വെക്കും കൊറേ കസ്റ്റമർ ഉണ്ടേ അവര് ഗ്രൂപ്പിലില്ലാത്ത കാെറേ ആൾക്കാര്ണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ അവര് സ്റ്റാറ്റസ നോക്കുള്ളു അധികം ഉം
ആഹ്
ആഹ് അവര്ക്ക് പിന്നെ ഈ ഗ്രൂപ്പില് നമ്മ തെരെ തെരെ അപ്ഡേഷൻ ഇടുമ്പാെ അവര്ക്ക് അതൊരു ഇതല്ലേ എങ്ങനെ അപ്പത് കൊറച്ച് പേര്ണ്ട് ഗ്രൂപ്പില് അങ്ങനെങ്കി അങ്ങനെ ആയിട്ട് ഇനിപ്പ ഓണായിലേ ഇപ്പോ ആഹ് മ് സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയൊക്കെ പോവും പിന്ന ഇപ്പൊ ഓണത്തിന് ഈ തിരുവാതിര കളി അങ്ങനെയൊക്കെള്ളവരൊക്കെ എടുക്കും കൊറെ ക്ഷേ അയ്ന് നമ്മള് സമയം കണ്ടുപിടിക്കണം ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഇതൊക്കെ ഇടാന് പോസ്റ്റും കാര്യങ്ങളും ഇടാൻ തന്നെ സമയം കണ്ടു
ഓർഡർ ഒക്കെ വരും ഞമ്മള് എന്തേലും ഇട്ടാലും ഓർഡറൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ആയണെങ്കിലും വെൽദായാല് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാലൊക്കെ ഓ ഡർ ഒക്കെ കിട്ടോ ഞാനതുപോലെ ഓരോന്നിലൊക്കെ നോക്കലിണ്ട് നല്ല ഭംഗിള്ളത് ഒക്കെ ആവുമ്പോ ഓഫറും ഇണ്ട് കൊഴപ്പൊന്നും ഇല്യേനും
കൊറേ പേര് ചെലവർക്ക് എങ്ങനെറിയോ ഇഷ് ഇഷ്ടം പോലെ ഇത് അയച്ചു കൊടുത്താലും ലാസ്റ്റ് അവര് പറയും ഇതൊന്നും ഇഷ്ടായിട്ടില്ലന്ന് നമ്മുടെ സമയം പോകും നമ്മക്ക് എന്താ ചെയ്യാ അവൾക്ക് കൂടെ ഇഷ്ട്ടപ്പെട്ടാലല്ലേ പഠിക്കൊള്ളു ചെൽപ്പാെ അവര് പ അത് വെല കൂടുതലാണ് നമ്മളപ്പോ ഒരു നൂറ് രൂപ മാർജിൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നുണ്ടാവുക പക്ഷെ എന്താ അത്യാവശ്യത്തിനു അപ്പം റേറ്റ് ഉണ്ടാകും അപ്പോൾ അതുവരെ റേറ്റ് ഉള്ളതാണ് അതാണ് ഇതാണ് പറഞ്ഞുന്നത് നമ്മൾ പിന്നെ ഇവടെ അഡ്ജസ്റ്റ് ചെയ്യുന്നൈന്ന് നൂറ് രൂപ നമ്മളെന്താ കാെറക്ക്ന്നത് എങ്ങ്നെ എങ്ങ്നെ മിഞ്ഞാന്ന് അങ്ങനൊക്കെ കൊറേ ഓഡറുകളൊക്കെ ഇപ്പൊവെരാന്ട്ടാ അപ്പൊക്കാെന്ന് അഡ്ജസ്റ്റ് ചെയ്തോക്കും ചിലവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാെള്ളേ അപ്പ നമ്മുടെ മേലെയുള്ള ആൾക്കാരും അതുപോലെ കമ്മിക്ക് തരണ്ടേ നമ്മുക്ക് റേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻപ്പൊ കൊറേ കൊല്ലായി അയ്‌ന്റെ പിന്നാലങ്ങനെ നടക്കും സ്ഥലം ഒന്നും താക്കാഞ്ഞിട്ട് എന്തെങ്കിലും കൊറച്ചൊക്കെ കിട്ടും
ഒരു കാര്യം തന്നെയാണ്
ഉം പക്ഷേ റേറ്റ് വരും കേട്ടോ അത്യാവശ്യംക്കെ ഇരുന്നൂറ്റി സംതിങ്ങ് ഒക്കെ വയിറ്റാറുണ്ട് ഇരുന്നൂറ് എണ്ണൂറ
ആഹ് ആഹ്
ഉം ഞാൻ പക്ഷെ അധികൊക്കെ മീഷോന്നൊക്കെ എടുക്കലാ ഞാൻ അഞ്ഞൂറി തായെയുള്ള ടോപ്പള
ഫ്ലിപ്പ്കാർട്ടില് പിന്നെ ഏതൊക്കെ കൊറെ ആപ്പാൾ ഉണ്ട് തോന്നണല്ലേ
ആഹ് ഫ്ലിപ്കാർട്ടും കൊഴപ്പമൊന്നുല്ല മീഷോ ഒക്കെ എങ്ങാനും പ പത്ത് ദിവസൊക്കെ വരും. പത്തിറെ ഉള്ളിലൊക്കെ കിട്ടുള്ളൂ ഡെലിവറി അതാ ഞാൻ പറഞ്ഞെ പിൻചാർജ് വേണ്ട ഏ അത് മറ്റേ ആകുമ്പൾ കുഴപ്പമില്ല പിന്ന ഞങ്ങളുടെയ്ന്നൊക്കെ ഡ്രസ്സുകൾ എടുക്കും ക പറഞ്ഞ ഷിപ്പിഗ് ചാർജ് കൊടുക്കണം എഴുപത് രൂപ
ആഹ്
പ്പ നമ്മള് ഒരു ഡ്രസ്സ് എടുക്കുകണെങ്കിൽ അതിന്റെ കൂടെ എഴുപത് രൂപയും കൂടി പിന്നേ കൊടുക്കണം അപ്പൊ ചിലർക്ക് അത് പറ്റില്ല ആഹ് പിന്നെ ഫ്രീഷിപ്പിംഗ് ഉം
മീഷോത്തെ ഉടുപ്പ് ഓർഡർ ചെയ്തിരുന്നു മൂന്നെണ്ണം ഒരു പരിപാടി ഉണ്ടായിട്ട് ന്നിട്ട് അതുപോലെ രണ്ട്ന്റെ കിട്ടിയള്ളു മൂന്നിന്റെ ക്യാഷും രണ്ടെണ്ണേ കിട്ടിട്ടുള്ളൂ ആ പിന്നെ ത് വന്ന് നോക്കുമ്പോളില്ല അത് ഫസ്റ്റ് അല്ല അങ്ങനെല്ല
ആഹ്
മൂന്നെണ് ഉണ്ടന്ന് വിചാരിച്ചു പൈസ വിടും ചെയ്തു അയാൾ പോയപ്പോ ഇങ്ങനെ ആയി എന്നിട്ട് പിന്നെ അത് തിരിച്ച് പൈസയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓർഡർ ചെയ്തതാ ഒരു ആന ആനക്കുട്ടിനെ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നു അത് ഇതുപോലെ ഫസ്റ്റില് ഒരു പൈസ വേണംന്ന് പറഞാണ്ട് അങ്ങനെ വിട്ടുടുത്തു പക്ഷെ വിട്ട് കൊടുത്തിട്ട് തന്നെ അത് കിട്ടീന്നള്ളതാണ് കാണിക്കണ പക്ഷെ സാധനം കിട്ടിട്ടില്ല
ആഹ് ചിലപ്പോ അവര് അയച്ചിട്ടുണ്ടാവൂല്ലായിരിക്ക അല്ലെ അങ്ങനെയ കുറേ ആൾക്കാർ പിന്നെ ഒരുപാട് ആൾക്കാരെ പറ്റ ക്കുന്ന ആൾക്കാരും ഉണ്ട് ട്ടോ നമ്മുടെന്നൊക്കെ പൈസയൊക്കെ വാങ്ങി
അപ്പ ഞാൻ പറയാ നമ്മടെ കയ്യിയില് കി ട്ടി നമ്മള് ഉദ്ദേശിച്ച താണെങ്കില് നമ്മള് എടുക്കുക അല്ലെങ്കിൽ തിരിച്ചണ്ട് കൊടുക്ക
ആഹ അതുപോലെ ഞാനിപ്പോ ഈ ആഹ് ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോ കൊറേ ആൾക്കാർക്ക് ഓർഡർ തരു ഭയങ്കര പേടിയായിരുന്നു. നമ്മള് പറ്റിക്കോ നമ്മള് പറ്റിക്കോ എന്ന ചെറിയര്ക്കൊക്കെ പേടിണ്ടാവല്ലോ
ആഹ് ആഹ്
അങ്ങനെ പിന്നൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി അപ്പൊ പിന്നെ പ്പന്നുല്ല എ മൂന്നാല് കസ്റ്റമർമാരുണ്ട് നമ്മക്ക് അങ്ങനെ കസ്റ്റമർ ഉണ്ടെങ്കി കൊഴപ്പില്ലല്ലോ അവരെന്തെങ്കിലും പരിപാടിന് വേഗം നമ്മുടെ അടുതോടി വന്നു ചോദിക്കും ഡ്രസ് ഉണ്ടോ ചോക്കും അങ്ങനൊക്കെ ആയിട്ട് ഉം വേറെന്താ പരിപാടി എന്നിട്ട്
വേറെന്നുല്ല ഓരോ തിരക്കാണ് അപ്പൊ ഇഞ് ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് ഞാന് ഇങ്ങനെ വിളിക്കണ്ട് പ്പൊന്നും ഇല്ലാലോ കുട്ടിയാക്കൊന്നോ എന്ന ഞാൻ വിളിക്കണ്ട് ഓ ആഹ്